ഹലോ ഹലോ
ഹലോ കേൾക്കാവോ
ആഎന്തൊക്കെ വിശേഷം
വിശേഷ സുഖം നല്ല എരപ്പുണ്ടല്ലോ
കേക്ക്ല്ലേ
കേക്കുന്നുണ്ട് ബാഗ്രൗണ്ടില് നല്ല എരപ്പുണ്ട്
ഇല്ല അ ഒറ്റക്കാണല്ലോ ഫാനീന്റെ ഇപ്പോഉണ്ടാവില്ല
ആണോ ചൂടാണോ ഫോ- പാനക്കോ
ഇപ്പോ ഉണ്ടോ എത്ര ചൂ ട്തണുപ്പാണെങ്കിലും ഫാനിന്റെ
അ സൗണ്ട് കേക്കുമ്പോ കിട്ട-
ഫാൻഇല്ലാതെ ശരിയാവൂല എത്ര തണുപ്പാണെങ്കില് ആ അതെന്നെ അതെന്ത് മഴയാണെങ്കിലും ഫേൻ അവിടെ കറങ്ങണം മഴ ഉണ്ടോ അവിടെ
ഇപ്പൊ കുറവുണ്ട് ആ ഒരു വലിയ പെയ്ത്തൊക്കെ അങ്ങ് കഴിഞ്ഞു
ആ ആ ഇന്നൊക്കെ വെയിലാണല്ലേ
ഇടക്ക് കോള് കേയറി വന്നതാണ്
ആ ആ ആഹ് അ ഇത്ണ്ട് അ ഇതിലും വരുന്നുണ്ട് ഏ ഇല്ല ഇല്ല
ആ
കട്ട ആക്കാതിരുന്ന മതി കുഴപ്പൊന്നുമില്ല
ആ വരുന്ന കോളും നമ്മൾ കട്ട് ചെയ്ത് വിടണം
ആ ആ ആ അല്ല ഈ കോളേ പത്ത് മിനിറ്റവാത അങ്ങനെ കട്ട് ചെയ്യായിരുന്നാ മതി കേൾക്കണില്ലെങ്കിലും ഒന്ന് വെയ ചെയ്താ മതി
ഓ പിന്നെ
മക്കളൊക്കെ ഉണ്ടോ
ആ മക്കള് മൂന്നു പേരുണ്ട് നിങ്ങള് വീട്ടമ്മയാണോ
ആ എനിക്ക് മൂന്ന് മക്കളുണ്ട്
ആഹാ അപ്പൊ നമ്മള് സെയിംആണ്
ഉം പഠിക്കണ മക്കളല്ലേ
അതെ അതെ
ഉം ആ എനിക്ക് വലിയ ആള് പത്തിലാണ് രണ്ടാമത്തെ ആള് ഏഴിലാണ് ചെറിയ ആള് യു കെ ജിയിലാണ്
ഇപ്പോ പത്തിലോ അതോ ഇനി പ്ലസ് വണ്ണിലോ
അല്ല ഇപ്പം പത്തിലാണ്
ആ ആ എങ്ങനെയാ പഠിക്കാൻ ഒരുമാതിരി കുഴപ്പം ഇല്ലാ ത്താളാണോ
ആ കൊഴപ്പവില്ല
അപ്പോ രക്ഷകർത്താവെന്ന നിലക്ക് നല്ല രീതില് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയാണ്
ആ അതെ അതെ പത്തല്ലേ മോളാണ്
ആ പെൺകുട്ടിയാവുമ്പോ കൊഴപ്പം ഇല്ല നമ്മുക്ക് പകുതി
ഉം ആ അവലോട് പിന്നെ വ ല്ലാതെ പറയണ്ടല്ലോ.
ആഹ് ആഹ്. എന്തേലും ആക്ടിവിറ്റീസൊക്കെ സ്കൂൾ കലോത്സവം എകം
ആഹ് ആ അയിന് ഉം എ അതൊക്കെ ഇഷ് ട്ടാണ് ഡാൻസ് അങ്ങൻത്തൊക്കെ ഇഷ്ടാ ഒപ്പന
അ മറ്റേ ഉം സി മാർക്കും കിട്ടുവല്ലോ.
ആഹ് അത് ഇപ്രാശ്യം ഇല്ലാന്നും പറയണ്ട് ഓള്.
ആണോ.
ഉം.
ആഹ്.
അങ്ങൻത്തെ മാർക്കാളൊന്നും ഇപ്രാവശ്യ ഇല്ല. ഈ ജെ ആർ സി എസ് പി സി അങ്ങൻത്തൊക്കെണ്ടല്ലോ.
ആഹ് അത് മതി.
ആഹ് ആ അയില് കൂടീട്ട്ണ്ടായീന്നു. ജെ ആർ സിയില് കൂടീട്ടുണ്ടായ്ഞ്.
ഉം ഉം.
ഉം ങ്ങളെ മക്കളൊക്കെ എത്രെലാ? പഠിക്ക്‌ണ്‌.
എന്റെ മോന് ആറാം ക്ലാസില്. മോള് ഉം മൂന്നില്. ഇപ് പൊടിമോള് രണ്ടാം ക്ലാ
ആഹ് ഉം. പഠിക്കുവോ അതോ കൂടെ ഇരിക്കണോ?
ഉം വലിയ കുഴപ്പം ഇല്ല ഞാന് സ്വന്തമായിട്ട് അവരെ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങള് നോക്കാൻ ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളിങ്ങനെ പുറകെ നടന്ന് പഠിക്ക് പഠിക്ക് പഠിക്കെന്ന് പറയാതെ അവരുടെ ഉത്തരവാദിത്വണ് പഠിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ അവരുടെ ജോലിന്ന് പറയുന്നത് പഠിക്കുക അല്ലെങ്കില് സ്കൂളി പോവുക മാതാപിതാക്കള് പറയുന്നതനുസരി ക്ക്യാന്നൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോ അവർക്കുള്ളത്. അപ്പം അത് നീറ്റായി ട്ട് മാക്സിമം പിന്നെ ഇഷ്ടക്കേടില്ലാതെ നല്ല മനസ്സോടെ ചെയ്യണം. എന്നൊരു ഏഹ് കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്.
ആഹ് അങ്ങനെ തന്നെയാ വേണ്ടത്.
ആഹ് അല്ലാതെ രാവിലെ സ്കൂളി പോവാൻ വേണ്ടിയിട്ട് വിളിച്ച് ഉണർത്താൻ കിടന്ന് ബുദ്ധിമുട്ടാനും അതൊന്നും ഇല്ല. കെടന്നുറങ്ങാ രാവിലെ എഴു പിന്നെയൊക്കെ സ്കൂളി പോണം മഴയാണെലും വെയിലാണെലും പിന്ന അസുഖങ്ങളൊക്കെയാണെ കൊഴ പ്പ ഇല്ല അല്ലാതെ ആഹ്
അങ്ങനെയൊക്കെ ചെയ്യണ മക്കള് കുറവാണെ. അപ്പ ഇനി ഫോണിലല്ലേ കൂടുതല്, ഫോണ്, ഫോണാണ്. ഇപ്പൊ മെയിൻ ആയിറ്റ വേണ്ട.
ഉം ഞാൻ കൊടുക്കും, ഫോണൊക്കെ കൊടുക്കും, എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട്. സമയമ ഉണ്ടെങ്കിൽ ഞാന് ഉം ഫേസ്ബുക്കോ, ഫോണിൽ എന്തെങ്കിലും. ഒക്കെ നമ്മൾ കാണുവല്ലോ ആ കാണുമ്പോ അടുത്ത് കിട ത്തി കാണിക്കും, അല്ലാതെ അവർക്കായി ട്ട് കാണൻ ഒരു പിന്നെ ചാനലോ അല്ലെങ്കിൽ പിന്നെ വീഡിയോസോ അങ്ങനെയൊന്നുമി ല്ല, ഞാൻ കാണുമ്പോ എന്റെ കൂടെ പിടിച്ചിരുത്തി കാണും ഉം.
അങ്ങനെ തന്നെ വേണ്ടത്, ഞമ്മളെപ്പോളൊരു ശ്രദ്ധ വേണം മക്കളുടെ അടുത്ത്.
ഈ കൊറോണ വന്നതിന് ശേഷം കുഞ്ഞുങ്ങള് ങ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ കൂടുതല് ഫോണിനങ്ങ് അഡിക്റ്റ് ആയിട്ടുണ്ട്.
ആഹ ആഹ. ശരിയാണ്.
ഉ അപ്പ നമ്മള് വേണം ഇനിഷ്യേറ്റീവ് എടുത്തത് മാക്സിമം കുഞ്ഞുങ്ങളുടെ ആ ഒരുരിത് മാറ്റിയെടുക്കാന്.
ങ ഹ.
ഉം ഞാന് ഫോൺന്നൊക്കെ കാണ ന്ന നേര ത്ത് ഔട്ട്ഡോർ ഗെയിംസൊക്കെ പോയി കളിക്കാൻ പറയും ഓടിച്ചാടിയൊക്കെ
ആഹ് ആഹ്
പിന്നെ കൊച്ചു കൊച്ച് വീട്ടു ജോലിയിലൊക്കെ മിറ്റത്തെ ചെറിയ ചെറിയ പോച്ചയൊക്കെ പിഴുകാനൊക്കെ ഏഹ് സഹായത്തിന് വിളി ക്കും
ആഹ്
അങ്ങനെയൊക്കെ അവരെ ഓരോന്നില് നമ്മള് എൻഗേജ്ഡ് ആക്കും അപ്പൊ ഇല്ല ഫോണന്നുള്ള ആ ഒരു മൈൻ ന്റ് കുറേ ഒക്കെ മാറിക്കിട്ടും
തന്നിങ്ങനെ ചെയ്യിക്കുമ്പോ ഓല്ക്ക് വലുതാകുമ്പോ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതാവും ചെയ്യും
അങ്ങനെയൊന്ന് നമുക്ക് പറയാനൊക്ക ത്തില്ല കാര്യം നമ്മുടെ ഒരു പിടീന്ന് പോകുന്നത് വരേ ഉള്ളു നമ്മളെ അനുസരിക്കുന്നത് അത് കഴിയുമ്പ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമല്ലേ?
എന്നാല് ഞമ്മള് ചെറുപ്പത്തില് പറഞ്ഞ് കൊടുക്കുമ്പോ കൊറച്ചൊക്കര് ത്തേന് ജില്ലാതിരിക്കൂലല്ലോ.
ശീലം കാണും. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏഹ് പറഞ്ഞു കൊടുക്കുന്ന തിനും അനുസരിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ല്യയോ ഞാൻ എപ്പഴും പറയുന്നത് പതിനെ ട്ട് വയസ്സ് ഒരു ഒരു ആൺകുട്ടി ട്ടി ആണേലും പെൺകു ട്ടി ആണെങ്കിലും കുട്ടി പ്രായപൂർത്തിയാ കുന്ന പ്രായമെന്ന് പറഞ്ഞാ പതിനെട്ട് വയസ്സാ ഈ പതിനെട്ട് വയസ് വരെ അനുസരിച്ചേ പറ്റൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യങ്ങള് തീരുമാനിക്കാൻ പക്വതയാവും. അപ്പോ നിങ്ങള് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോ അവിടെ ഞാൻ അഫി പ്രായം പറയാൻ വരത്തില്ല പക്ഷെ ഈ പ്രായത്തില് മാതാപിതാക്കളെ അനുസരിക്കുന്നത് നിർബന്ധമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രമാണം. ന്ന് പറയുന്നത് അതുകൊണ്ട് അനുസരിച്ചേ പറ്റും എന്ന് പറയും എന്ന് പറയും പിന്നെ കുഞ്ഞുങ്ങളുവായിട്ട് കൂടുതല് നമ്മൾ ഒരു ഏഹ് മാതാപിതാക്കളും മക്കളെന്നുള്ള ഒരു പഴയ കൺസെപ്റ്റൊക്കെ മാറി കുറച്ചൂടെ ഫ്രണ്ട്ലി ആവുവാണെന്നുണ്ടെങ്കില് കാര്യങ്ങള് കുറച്ചൂടെ കുഞ്ഞുങ്ങള് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും. ആഹ്
ഇനി എന്തേലും വർക്ക് ചെയ്യണ്ടോ അതോ ഹൗസ് ഹൗസ് വൈഫാണോ?
ഈ കുടുംബം നോക്കുകാന്ന് പറയുന്നത് തന്നെ വല്ല്യൊരു ജോലിയല്ലിയോ?
ആഹ് അതാണ് അത് ശരിയാണ് അതന്നെ ഇണ്ടല്ലോ ഇഷ്ടം പോലെ ല്ലേ
പിന്നെ നമ്മളത് ആസ്വദിച്ച് ചെയ്യുവാണെങ്കില് നമക്ക് പൊറത്തൊരു ജോലിക്ക് പോവാൻ തോന്നത്തില്ല.
ആ ആ
ഉം ഉം ഉം പിന്നെ ഒരു ഉമ്മ എന്ന ഒരു അല്ലെങ്കിൽ ഒരു അമ്മ എന്ന ഒരു ഉത്തരവാദിത്വം നമക്ക് ഏ ഏറ്റവും ബെറ്റർ ആക്കി ചെയ്യണം എന്ന് കരുതി നമ്മളോരോ കാര്യം ഇപ്പം സോഷ്യൽ മീഡിയേലൊക്കെ ഒരുപാട് ക്ലാസ്സുകളും കുഞ്ഞുങ്ങളെ ആ ഒരു ഇത് ക്കെ ഒണ്ടല്ലോ മോട്ടിവേഷൻ ക്ലാ അപ്പൊ അതൊക്കെ നമ്മള് നോക്കി നമ്മള് നമ്മടെ ലൈഫിലത് ഏഹ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കില് നമുക്ക് കൂടുതല് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും.
ഉം
ഉം ഏഹ് പണ്ടൊക് ക്കേന്ന് പറഞ്ഞാ കുഞ്ഞുങ്ങളെ തൊട്ടേനും പിടിച്ചേനും പിടിച്ചിട്ട് അടിയ്ക്കാ, വഴക്ക് പറയാ അതൊക്കെയല്ലായിരുന്നോ പക്ഷെ അതൊ ക്കേന്ന് പറഞ്ഞാല് ഇപ്പഴത്തെ മക്കളില് നമ്മള് ഇംപ്ലിമെൻറ് ചെയ്യുവാണെന്നുണ്ടെങ്കില് അത് ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കി ട്ടുന്നത്
ഉം
അതൊക്കെ കൊണ്ട് ഏഹ് കുഞ്ഞുങ്ങളുവായിട്ട് കൂടുതല് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് പോവുന്നു എന്തുണ്ടെങ്കിലും അപ്പം അവര് വന്ന് പറയും നമ്മളോട്
വേറെന്താ എന്നാ
വേറെന്താ ഓ ഓ ശെരി
ആഹ് ഉം എന്നാ ശെ ഉം